ഹലോ
ഹലോ
ആഹ് എന്താറ്ത്താനം
ആഹ് സുഖം അവിടെന്താ ആഹ് ആഹ് ആഹ് ഉം
ചോറ്ന്നോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം കറി ഇന്നലെ വെച്ച ചിക്കങ്കറിണ്ട്
ആണോ കുട്ട്യേളെക്കെ
ഓരൊക്കെ ക്ലാസ്സില് പോയി ഞാന
ഇന്നൽത്തീമെ ഒപ്പിച്ചഞ്ഞ അവര് വരുമ്പോ പോരലെ രാത്രികക്കൊ ഉം എന്താ മീന അതാ അതൊ
മി ചിക്കനൊക്കെ ണ്ട് ഫ്രിഡ്ജ് വാങ്ങ്യക്കലാണ് കൊറ്ച്ചീസം ഇട്ക്കല
ആഹ് അങ്ങനെ ഉണ്ടാക്കിയാ മത്യല്ലൊല്ലേ ചോറുണ്ടാവുലേ രാവിലെ വെ ച്ചോ തോ
ചോറ്ഞ്ഞല് വരുമ്പോത്ത്ന് വെക്കൊള്ളൂ ഇന്നലെ വെച്ചത്ണ്ടായ പ അതന്നെത്തും പിന്നെ രാവില്ത്തെ ചായന്റെ കട്യക്കെ ഇട്ക്കും
ആഹ് എതിന് കട്യന്തേനു
കടി ദോശേണ്
ആഹ് സാമ്പാറൊ ചട്ടിനി അഹ് ചിക്കൻ ചിക്കൻ കറിന്നെയതിക്കും ആഹ് മയന്തോ
ആന്നല്ല മഴായിരുന്നു ഇപ്പൊ കൊറച്ച് കൊറവ്ണ്ട് അവിടെങ്ങനെ
ഇവിടിം ഇങ്ങനെ മഴ വല്ലാതിന്നുല്ല ഇങ്ങനെ തുള്ളിട്ടോണ്ട്ണ്ട് തുണികള തോരടാണൊന്നും പറ്റാത്ത അങ്ങനെ
ആഹ് പറ്റത ആഹ
അല്ല അവിടെ എങ്ങനെ നിങ്ങൾ തോരടാാനൊക്കെ സ്ഥലുണ്ടോ?
ഇവിടെ മുകളിൽ ചേട്ടുണ്ടാ
ആഹ അവിടട്ട് വെരുമ്പാ മെഷീൻ അതോൊക്കെല്ലോ
മെഷീൻുണ്ട് കല്ലിലഞ്ഞേ അല
ആഹ കുട്ടികളതാകുമ്പോ ചളിയൊക്കെ പോകോ
ആ ചളി പോവാൻ മറ്റേത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കക്ക് കല്ലുമ്മെ തിരുമ്പുമ്പോ കഴിഞ്ഞോളും
മക്കണ്ട
ഉ ഉ ഫുണ്ടൊക്കെ അടേ കഴിച്ചോ
ല്ലയ് കഴിച്ചിട്ടില്ല
ആഹ ആഹ സ്പെഷ്യൽ ഫു അതയ്ണ്ടാക്കിയണോ
ഇല്ല രാവിലെ ഇങ്ങനെ കാക്കക്ക് കൊണ്ടോകാൻ വേണം അപ്പൊ അങ്ങനെ ചോടും കറിയൊക്കെ ആയി ചെറുപ്പർ ചെറുപയർ കറി പിന്നെ കോവക്ക ഉപ്പേരിച്ചിക്കണ് ഹം രാത്രരി കക ഹണ കമിനാ
ആഹ ആഹ് ആഹ മീന് വീടിന്റെ അടുത്ത കൂടെ പോവോ?
ആ അതില വണ്ടി വരും കുടുസ
ആഹ് കുടസ ആഹ് ആഹ നല്ല വലല്ലപ്പ മീൻന് മഴപ്പൊ
അപ്പൊ പിന്നെ ഉണക്കമീന്ന് അതച്ചെ
ആഹ
കൊറച്ചീസം അത് വെക്കാർന്നു ആഹ ഉണക്കമ ച്ച അത് രസമാണ് എന്ത് അങ്ങനെ രസല്ലേ അത അവിടെ ഉണക്ക മീനൊക്കെ കൊ
ഇവിടെ ഞാൻ കടലൊക്കെ ഇവിടെ അടുത്തൊരു കടുണ്ടാവും അവിടെ ചോദിക്കു അട ഇണ്ടാവലില്ല പൊറത്ത വന്ന് അങ്ങനെ വ വാങ്ങ മറക്കും ചെയ്യും ചിലപ്പോ മക്കള് കൂട്ടും അല്ലെങ്കിൽ കൂട്ടൂല മീൻീന്ത ഒരാൾ പോകും
പോകും ഉ എങ്ങനെ ബൈക്കിന് അതോ സ് സ് ആ
രണ്ടുണ്ട്
ആഹ ആഹ എങ്ങനെ സ്ഥിരായിട്ട് വാങ്ങല് എങ്ങനെ?
സ്ഥിരായിട്ട് നിരക്കും അങ്ങനെ വക്കും ആ വെയക്കുന്ന പോ അങ്ങനെ ചെലപ്പം കടവാ പൈസ പിന്നെ തരാ അങ്ങനെ വാങ്ങാതെ സ്ഥിരായി പോകുമ്പോ പിന്നെ അങ്ങനെ വാങ്ങല്ലോ
ആഹ് അങ്ങനത്തന്നെ
ആഹ് പിന്നെ ചിക്കനൊക്കെ വാങ്ങണേൽ അങ്ങാടി പോകണം അപ്പൊ പിന്നെ വീടിന്റെ അടു ത്തുള്ളോരോടൊക്കെ പറയാ ഉം ഉം
തോ ആരേലും പറഞ്ഞയക്കും
ആഹ് ആരെയെങ്കിലും പറഞ്ഞേക്കുംല്ലേ
ആഹ്
ഉം
അങ്ങനെ മഴൊക്കെ ഉണ്ട്ന്നിട്ട് കിണറൊക്കെ അവിടെ എങ്ങനെ മഴ നല്ലോണണ്ടോ?
ആഹ് ഇവിടെ ഇപ്പ ഇന്നലെ കൊറവുണ്ടായിരുന്നു ഇന്ന് നല്ലത ഉണ്ടായിരുന്നു
ആഹ് വെള്ളൊക്കെ ഉണ്ടോ അവിടെ?
അ വെള്ളക്കെ ഇണ്ട് ഇവിടെ അടുത്തന്നെ തോടുണ്ട്
തോടുണ്ട് അ തോട്ടിക് പോകോ എന്നിട്ട് തിരുമ്പാനൊക്കെ ആന്നിട്ട് പോവല്ല
തൊട്ട്ക്കല്ല എവിടന്നന്നെ തിരുമ്പല പോവൽ കൊറവാ ആപോകുന്ന
പണ്ടൊക്കെ പറഞ്ഞാ പിന്നെ എപ്പഴും പോയിക്കും തോട്ടീക്കൊക്കെ പോണം ആഹ് എല്ലാരും
ഉം
കുട്ടികളൊക്കെ കൂടി അങ്ങനെ പോകുവല്ലോ
ആ അന്നൊക്കെ രസമായിരുന്നു നീന്താനക്കെ ഇപ്പൊ തോട് കാണണ തന്നെ പേടിയാ വെള്ളം കാണുമ്പോതിന്ന്
ആ അപ്പൊ ഓരോന്ന് ഇങ്ങനെ കേക്കുന്നില്ലേ
ആ കേൾക്കുമ്പോ പിന്നെ വെള്ളത്തി എന്തെങ്കിലും ഉണ്ടാവോ പേടിക്കെ ആതാന്ന് നോക്കൂല്ലേന്ന് പണ്ടൊക്കെ ഞാൻ എന്റെ വീട്ടന്നൊക്കെ പോകലുണ്ടായിരുന്ന് അപ്പൊ
ആ ഉം ഇപ്പയിന് ഇപ്പൊ പിന്നെ പറ്റുംല്ല
ആ പറ്റൂല്ല പേടിയാണ് ആഹ് ഇവിടെ മെ ഞാനന്ന അങ്ങനെ പ്രശ്ന ഇണ്ടായിരുന്നു തോട്ടില്
ഏഹ്
കുഞ്ഞു രണ്ടര വയസ്സായ വെള്ളത്തില് വീണ് വീട്ടുകാര് കണ്ടില്ല
ആഎന്നിട്ട എന്താ പറ്റിയ
മരിച്ചു
ഓ പാവം ഏടുത്തന്നെ നി
ആ അവിടെ അടുത്ത തന്നെ അഹ് മക്ക ആഹ് ആൺകുട്ടിയാണ് രണ്ടര വയസ്സായിട്ടോ വീട്ടാര് കണ്ടില്ല പോണത്
ആഹ് ഒറ്റക്ക് പോണത് കാണുന്ന വര് പേടിയാണ് ആഹ് ഇവിടുത്തെ മക്കൾക്ക് നീന്തല അറീലോ എത്ര നീന്തല അറിഞ്ഞാലും പേടി
പേടിയാണ് ആഇവിടത്തെറ്റങ്ങൾ ക്ക് അറിയില്ല തോട്ട്ക്ക് പോവാത്ത ആൾക്കാരാ മൂന്ന് മൂന്നാം ക്ലാസ് ലും ഒന്നിലും ആണ് എന്നാ ഇടക്കിടക്ക് പറയും തോട്ട് പോവല്ലെ തോട്ടില് പോവല്ലേ ഉം
ഒറ്റക്ക് പോണതെ നോക്കിക്കൊണ്ടി പേടിയാണ് ഓനങ്ങനെ ചോറ് സ്കൂളിന് വാങ്ങല
ഏഹ്
ചോറൊക്കെ
എന്ത മനസലായില്ല
ചോറ് കൊണ്ടു പോകൂവൊ കുട്ടികള്
ആ ചോറ് കൊണ്ട്പോകും അ അല്ല കൊണ്ട് പോകലല്ല അവിടെണ്ട് ഗവൺമെന്റ് സ്കൂളിലാണ് അപ്പൊ അവിടുന്ന് കിട്ടും ഉ ഉം പിന്നെ എന്തെങ്കിലും ഉപ്പര് എന്തെങ്കിലും കൊണ്ടവണം അത് പിന്നെ അവിടെ ഇണ്ടായാലും വേണം കൊണ്ടവാ
അവിടുത്തത് കൂട്ടും അതിന്റെ കൂട്ടത്തില് ഇദ് ഇവിടന്ന്ന്ന് വേറെ കൊണ്ടുപോവും വേണം
നാണങ്ങനെ ഞാൻ അവിടുന്ന് കിട്ടിയാലും ഇവിടുന്ന് കൊ കൊടുത്തു വിടും പറ്റോ പറ്റൂല അറിയില്ലല്ലോ ഓല് തിന്നലുണ്ടോ പ്പ നമ്മക് അറിയില്ല
ആഅറിയില്ലല്ലോ ഉറളകിഴങ് പൊരിചതും അങ്ങനെ എന്തെങ്കിലൊക്കെ
എന്തെലും കൊണ്ടുവേ
ഹെ അതൊന്നും വേണ്ട അവിട കോണ്ടോണോ
ആ ഇവിടെ
ആ ആ ങ്ങക്ക് കോളരുണ്ടോ ഉ ഉ വേറെന്തൊക്കെ
എന്തേലും തൈകളോ കൃഷികളോ എന്തോലും ഉണ്ടോ
തൈകള് അങ്ങനൊന്നൂല്ല അവിടെ ഓരോ രണ്ട് മൂ മുളക് തൈ അങ്ങനെ കൊ
ആഹ് വായൊന്നൂല്ല
ആഹ് വായൊക്കെ ഞാൻ ഇപ്പോ എക്ക് ഇങ്ങനക് നടാൻ പൂതിയായിട്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ നട്ട്ണ് പക്ഷ ണ്ടാവണേള്ളൂ
ഏഹ് എന്തൊക്കെന്നറിയണ്ടാവൂലെ
എല്ലായിടത്തും കാണുമ്പോ ഒരു ഇതാ ആ ണ്ടായാലൊക്കെ രസാ അപ്പൊ ഞാനങ്ങനെ നട്ട പൂള അങ്ങനത്തൊക്കെ കുത്തി വക്കും പൂള രണ്ട് മൂന്ന് വട്ടം പറിച്ച്ണ്
ഞമ്മക്ക് ഇണ്ടാക്കിയാ നമ്മക്കന്നെ തിന്നാ
ആഹ് നമക്കന്നെ തിന്ന ആഹ്
ആഹ്
അവിടെണ്ടോ കൃഷിണ്ടോ
പൂളായിറ്റും പിന്നെ വാ ആ വായകളുണ്ട് രണ്ട് മൂന്ന് ആഹ് ഞങ്ങളിപ്പോ പറിച്ചും കൊറേ തിന്നു പിന്നെ കറുവത്തുണ്ട് അങ്ങനെ പോരോന്നും കഴിച്ചിക്ക്ണ് എന്താ മറ്റേ പ്ലാവ് അതൊക്കെ മൂന്ന് കൊല്ലം കൊണ്ട് കായ് ക്കണങ്ങത്തെ അതൊക്കെ വാങ്ങിച്ച് ഉം
ഞാനാ മറ്റ് തൈ കുഴിച്ചിട്ടണ്
ഓക്കെ
പിന്നെ ആഹ് പിന്നെ മറ്റേ കർമ്മസ ആഹ് മറ്റേ കർമ്മസ ഉണ്ടല്ലോ ന്താ വേഗം ഇണ്ടാവണ അതൊക്കെ കുഴിച്ചിട്ട്ണ് ന്തണ്ടോ ആ ആ ആ
ഉം ഉം ഉം
അതും തന്നെ എന്താ പപ്പായ തന്നെ അവ പറിച്ച് കൊറെ പൈപ്പ് അത് തിന്നു അങ്ങനെ
നമ്മൾ തന്നാവുമ്പ നമുക്ക് രസാല്ലോ പറി ക്കാനോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനൊക്കെ
അതങ്ങനെ ഒക്കെ പൂവിടുമ്പോ നല്ല രസ്
ആഹ് രസാണ് ഉം
ഇപ്പൊ മയായിട്ട് ചെടിന്റെ തൊക്കെ രസൊക്കെ പോകണ്ട് ഞാവിടെ കുഴിച്ച മാറ്റി കുഴിച്ച്
ആഹ് മഴ പെയ്യൽ തുടങ്ങിയ പിന്നെ ഒക്കെ
ആഹ് ചീയൽ തുടങ്ങ വെള്ളം കെട്ടി ചട്ടിയിലൊക്കെ വെള്ളാവാ
കൂടുതലായി പോകും അപ്പൊ പിന്നെ അതിന്റെ ഇതും പോവേം ചെയ്യും പിന്നെ അയ്മ്മക്കൊരിത്ണ്ടാവില്ല അപ്പൊ മഴക്കാലം ആവുമ്പ പിന്നെ ആഹ് അയ്മകുക്കനെ തോന്നൂല്ല പിന്നെ മയപ്പല്ലടുത്തും
ആഹ് ആക് ആഹ്
കൊറെയായി മയക്കെ പെയ്തു
ആഹ് കൊറേയായി
ഇന്ന് ഞങ്ങൾക്ക് കുറവാണ്
ആ എന്നാലും എല്ലാ കൊല്ലത്തേലും കൊറവാല്ലേ
ആഹ് കുറവാണ് ഇനി പെയ്യോ ആവോ ആഹ് ചെലപ്പണ്ടാവും ചെലപ്പൊ അത് ഒക്കെ ഉണ്ടാവുന്ന
ആ അങ്ങനെ എല്ലാവരുണ്ട് ആ വെള്ളപ്പൊകാക്ക ആഗസ്റ്റില ഉണ്ടാവലേ ജൂലൈ ആഗസ്റ്റിലൊക്കെ ഉണ്ടാവലേ
നോന സ്കൂളിണ്ട് ഈ സമയം കൂടുതല ഉണ്ടവുന്നത് സ്കൂക്ക് പോകുന്ന സമയം ഈ തുറക്കണ സമയത്ത്
തുർക്കണ സമയ ഉം
ആഹാ ഫുഡ് കഴിക്കാനായങ്ങാട്ടാവിടെ ആ ആ
കേന്ത് ആരെലുണ്ടോവി
ഇല്ലല്ല ആരുല്ല അപ്പൊ പിന്നെ ടൈമം ഒന്നും നോക്കില്ല ഫുഡ് കഴ ക്കാണ് ആ കഴിക്കും
ഏ
എപ്പോളാണ് ഞാൻ സ്കൂൾവിട്ട് വര
നാലരക്ക് വിടു അഞ്ച് മണിയൊക്കവും വിടെ എത്താന്ന്
നല്ലരക്കു വീടോള്ളൂ
ആഹ് ആഹ് എല്ലാരും നല്ലരാക്ക് വിടുള്ളൂ ഉം അഞ്ചുമണിയാവും
പിള്ള പോയത്
ആ ബസ്സല്ല സ്കൂൾ വണ്ടി തന്നെയാണ് വാൻ എന്താ വാന ഉം
ആ ആ ആ ആ
വൈകുന്നേരം ആ ചാ ശെരി
ഉം